കേക്കാവോ
ആഹ് ആഹ് കേക്ണില്ലേ
കേക്കാ കേക്കാ എന്താ പരിപാടി
ഇപ്പം അടിച്ചരാണ്
അടിച്ചുവാരാണോ ഞാൻ ഇവിടെ മീൻ വറക്ക
ആഹ് പിന്നെ
കേട്ടില്ല
എന്ത് മീനാണ്
മത്തി
ആഹ് ശരി നല്ല മീനാണല്ലോ
ആഹ് അവിടെ എന്ത് മീൻ കിട്ടിയോ
ഇവിടെന്നല അയില്ലേനി കൊടന്നിനെ അപ്പൊ അത് പൊരിച്ച് പിന്നെ പ പ്പ് കറിയ്ച്ചി പിന്നെചമ്മന്തിണ്ടാക്കി കുട്ടിയെക്ക് തേങ്ങ കറി ഒക്കെ വെച്ച്
പോയോ എല്ലാരും പോയോ കു
ആഹ് ഒക്കെ പോയി അപ്പൊ പണി തൊട്ക്കാ നിക്കേനി അകത്ത് ചമ്മലണ്ടേനി പിന്നെന്നുംകൂടി അടിച്ചു വാരട്ടെന്ന്ചാരിച്ചിട്ട്
എത്ര മണിയവുമ്പോ പോവും മക്കള്
ഓല് ഓലെ ബസ്സ് ഒൻപതെ മുക്കാലാവും
ആണല്ലേ എത്ര മക്കളുണ്ട് എത്ര മക്കളുണ്ട് മൂന്നാളോ കുഞ്ഞ് മക്കളാണോ അതോ വലുതാണോ
പത്തില്ല് ആറില് മൂന്നില്
പ്പങ്ങനെല്ലേ ഉം ഉം
ഇത് ആടെ കൊടുത്തിട്ട് രാവിലെ ദോശ ചട്ടിണി ഉം അവിടെയോ
ഇവിടെ രാവിലെ അപ്പവും കടലക്കറിയായിരുന്നു ഉച്ചക്ക് ഹ് ഹ് പുളിശ്ശേരി മൂരുകറി വെച്ചു എഹ് രസം വെച്ചു പിന്നെ കുറച്ച് മീൻ പൊരിച്ചതൊണ്ട്
നാടൻ ഭക്ഷണം ആണല്ലേ ഇന്ന്
ആഹ് ഇന്ന്
മോരും കറി ഉം
മൂരി കറി മക്കൾക്കാ ഇഷ്ടം എനിക്ക് എനിക്ക് കഴിക്കുമെങ്കിലും മക്കൾക്കാ കുടുതലും ഇഷ്ടം അഹ് എനിക്ക് രസാ കൂടുതൽ ഇഷ്ടം ഉം
ത് ഇണ്ടായ പിന്നെ
ആഹ് വേറെൊന്നും വേണ്ട നമുക്ക് കഴിക്കന് അഹ് കൂട്ടി കഴിക്കാം ആഹ് എരിവുണ്ട് ആഹ് അത് കാരണം ഞാൻ എനിക്ക് ഞാൻ വിചാച്ചി രണ്ടൂസം വത്തേക്ക് ഉണ്ടാക്കി കാര്യം ഞാൻ ഞാൻ മാത്രമല്ല ഇത് കഴിക്കൂ അപ്പൊ എനി ക്കേണ്ടി ഞാനും മക്കളും ഓഹ് ഉള്ള് ഇവിടെ ഹസ്ബന്റ് പുറത്താ
ആഹ് ഇങ്ങനെ ണ്ടാക്കൽ രസം
ഞാന് എളുപ്പപ്പണിയാ ഉണ്ടാക്കൽ രസം ഏഹ് കുക്കറിലാ ഉണ്ടാക്കുവ ഒറ്റ അടിക്കാ തീരു കുറച്ച് കുക്കറില് നമ്മള് വാളംപൂളിയില്ലേ
ആഹ്
പുളി വെള്ളത്തിലിട്ട് ആദ്യം വെക്കണം അതിന് ശേഷം നമ്മൾ കുറച്ച് ഏഹ് തോലിയോട് കൂടിയുള്ള വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീരകവും കുറച്ച് കുരുമുളകും ആയിട്ടു ചതച്ചിട്ട്
ഉം
പിന്നെ അതിലേക്ക് കുറ ഒരു തക്കാളി എത്രത്തോളം എടുക്കാവോ എത്രത്തോളം എടുക്കും ഒരു മൂന്നോ നാലോ തക്കാളി എടുത്തിട്ട് നല്ലപോലെ കൈകൊണ്ട് ഉടച്ച് ഏഹ് ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് അയീപുളി വെള്ളം നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ച് ആ കൈ കൊണ്ടു ഒടക്ക കൈ കൊണ്ട് ഒടക്ക്മ്പോ അത് സത്തെല്ലാം എറങ്ങുല്ലോ അതും ഫുള്ളായിട്ട് എറങ്ങും ആ പച്ചത്തക്കാളി അതിനു ശേഷം കൊർച്ച് ആ ഈ ചതച്ചു വെ ച്ചെ ഈ വെളുത്തുള്ളിയും നല്ല ജീരകവും വെളുത്തുള്ളി കുരുമൊളകും കൂടെ ക്കിട്ട് കൊറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യ കൊറച്ച് മഞ്ഞപ്പൊടി കൊറച്ച് കായപ്പൊടി പിന്നെന്താ മറ്റെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ ചതച്ച മുളക് അതുകൂടി കൊറച്ച് ഇട്ടിട്ട്
ആ
ന്നാ ഒരു അ കൊറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഒറ്റ വിസിൽ അടിക്ക അത് ഓഫ് ആക്കീട്ട് അതിന്റെ കുക്കറിന്റെ ഏ ഇഞ്ചിയിടൂല ഇല്ല ഇല്ല ഇല്ല ഇഞ്ചി ഇ ഒ ഇഞ്ചി അല്ല മല്ലിയല ഇടും അതിന് ശേഷം ആ മല്ലിയില ഉണ്ടെങ്കിലല്ലേ രസത്തിന് ഒരു ടേസ്റ്റ് ഉള്ളു
ആ അതെ ചോയിച്ചേ
അത് ശേഷം ഇത് ഒ അടി അടിച്ചതി ശേഷം നമ്മൾ തുറന്നിട്ടില്ലേ കുറച്ച് മല്ലിയിലയിട്ടും തിളപ്പിക്ക എന്നിട്ട് അപ്പറത്ത് നമ്മള് കൊറച്ച് ചട്ടിയില് കൊറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് കൊറച്ച് കറിവേപ്പിലയും കൂടെ താളിച്ചിട്ട് അതിനകത്തോട്ട് ഒഴിക്ക എന്നിട്ട് മല്ലിയിലയുടെ രസഒക്കെ അതിനകത്തൊന്ന് സത്തെക്കെ എറങ്ങി കഴിഞ്ഞിട്ട് ങേ കറിയൊന്ന് നന്നായിട്ട് തെളപ്പിച്ചിട്ട് എടുക്ക നല്ലയാ ഒറ്റ എളുപ്പപ്പണിയാ ഞാൻ എളുപ്പപ്പണി നോക്കി പറഞ്ഞേട്ടോ അല്ലാതെ രസം വെക്കാലോ നമു
ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല
ട്രൈ ചെയ്ത് നോക്കാം വേറെ ആഹാരം ഒന്നും വേണ്ട നമക്ക് അത് ഉണ്ടെ ങ്കിൽ ആ നല്ല ഒരു ഫ്ലേവറാ മ മല്ലിയിലേം എനിക്ക് മല്ലിയല ഭയങ്കര ഇഷ്ടാ മല്ലിയല എല്ലാത്തിന്റെം കൂടെ ആഡ് ചെയ്യാൻ
കടേന്ന് കൊണ്ട്വരോ അതോ ഇവിടെ വീട്
വീട്ട്ലില്ല ഞാൻ കടേന്നാ വാങ്ങല്
ഉം ഉം ഇവിടെ വീട്ടില്ണ്ടല്ലോ ഒര് എല ആ വീട്ടിലൊക്കെ ഉണ്ട് അത് ന ആ അത് നല്ലതാ
നട്ടയാണോ മല്ലി പച്ച മല്ലി വാങ്ങിയിട്ട് നട്ടയാണോ
അല്ല അല്ല ഇവിട്ന്ന് ആ ഇന്റെ വീട്ട്ന്ന് ആ തയ്യ് കൊട്ന്നിട്ട് അപ്പ അയിന്റെ തയ്യ് കുഴിച്ചിട്ട്
ഓ മല്ലിയല വാങ്ങിച്ചിട്ട് ആ തൈ കുഴിച്ചിടോ
ഏ എ അങ്ങനെയല്ല മല്ലിയല അവിടെ വീട്ടില്ണ്ട്
ഓ ഓ ഓ ഓ അപ്പ അവിടെ തയ്യ് എടുക്കും അല്ലേ
അങ്ങനല്ല നമ്മള് വി പൊ കടയീന്ന് വാങ്ങണ അങ്ങൻത്ത മല്ലിയലല്ല വേറൊരു നീള പോറ്റോല എന്നൊക്കെ പറയിണേട്ട്ക്ക്ണോ നൈച്ചോറിനൊക്കെ ഇട്ണ ഒര് എല
മല്ലിയലയെ എനിക്ക് അറിയൂ വേറെ എലയെ അറിയില്ല
അറിയില്ല ലെ ആഹ് ഞങ്ങള ഇവിടെ നാടൻ മല്ലിയല്ല ഉണ്ട് നീളക്കത്തില് എല അത് നല്ലതാ അത് ബീഫ്ക്കും സാമ്പാറ്ക്കും ഒക്കെ ഇടാം
ആഹ് ഞാൻ കടയില് വാങ്ങലാ പക്ഷേ നമുക്ക് മല്ലി മറ്റേ മറ്റേ മല്ലിപ്പൊടിയുടെ മല്ലി ഇട്ടിട്ട് കിളിപ്പിക്കാല്ലോ മല്ലി നല്ല പോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് ഒടച്ച് ആ അത് കട യീന്ന് വാങ്ങുന്ന മല്ലിയല
ആഹ് ആഹ് ഇത് നാടന് ഇനി യൂട്യൂബിലൊന്നടിച്ച് നോക്കിയാ മതി ഇനി വീട്ടില്
അപ്പ അത് അത് ഏത് ഷേപ്പാ നാടൻ മല്ലിയലയുടെ ഷേപ്പല്ലേ മറ്റേ കടേന്ന് വാങ്ങുന്ന മല്ലിയലയുടെ ഷേപ്പല്ലേ
അല്ല അല്ല ഒരു നീള നീള ഷേപ്പിലാണ് അത്
ആണല്ലേ ആ അതെനിക്കറിയില്ലേ കേട്ടോ
സാമ്പാറിലും ഉണ്ട് പിന്നെ നമ്മളെ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കൂലേ തേങ്ങന്ന് പറ അതിലപ്പടുത്ത നല്ല ടേസ്റ്റ്ണ് ചിക്കനിലൊക്കെ
ആഹ് ചിക്കൻ കറിയിലൊക്കെ ആ ഞാൻ എല്ലാത്തിലും ഇടാറുണ്ട് പക്ഷെ ഞാൻ ഇതാ യൂസാക്കാറ് മന്തി ഒക്കെ ഉണ്ടാക്കലുണ്ടോ
ആഹ
യിട്ടില്ല അതെങ്ങനെ എളുപ്പം ഉ ഉണ്ടാക്കാൻ പറ്റോമന്തി
മന്തി ആ ആഹ മന്തി അത് ബാത്റൂമത്തെല്ലേയ്യ അത് ബാത്റൂമത്തല്ലേ ഇതെവിടതാ മറ്റേ ആ വിട്ടോളീം അത് പിന്നെ മക്കളൊക്കെന്നിട്ടെന്ത്യേ
കേട്ടില്ല
മക്കളൊക്കെ എന്തെഴ്ച്ചു
മക്കള് പോയി സ്കൂളില് പോയി
ആഹ ആഹ
അവിടെ എങ്ങനെയാ മന്തി ഉണ്ടാക്കല്
നിങ്ങൾ ഇട്ടലേ അല്ലാ ബാത്റൂമല്ല പിന്നെ ആ എങ്ങനെയാ വെച്ചെ എന്തുച്ചെ കേട്ടില്ല
അവിടെ എങ്ങനെയാ മന്തി ഉണ്ടാക്കല്
ആഹ് അതോ ഞാന് എന്താ അതിന് രണ്ടു വിധം മൂന്ന് വിധം ക അരിയുണ്ടല്ലോ അ ആഹ ഗോൾഡൻ കളർല്ല അരിയാണ് നല്ലത്തന്നെ
ആഹ
അപ്പൊ അതുകൊണ്ട് നിങ്ങവിടെ പെരുന്നാക്കൊക്കെ അതെന്നെ മറ്റേല്ലാ പ്രാവശ്യം ബിരിയാണിയ ഇത് ആ ഗൂണ്ടങ്ങളൊരാകിയ അത് നല്ലത് മന്തി വെക്കാന അപ്പൊ അത് കൊടുത്ത് കൊറച്ചു ഒരുരമണിക്കൂർ ഇതു വരെ ഉണ്ടാക്കീട്ടില്ല അപ്പൊ അത് കൊറച്ചൊരേ അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ടോണ്ട്
ചൂടുവെള്ളത്തിലാണോ ഇടണ്ടേ
ഏ സാധാ വെള്ളം
ആണോ
പിന്നെ അത് പിന്നെ ചിക്കന്റെ അത് മസാല കൊടുക്ക ചിക്കൻല്ല ചിക്കനക്കല്ലേ എന്താ കൊറച്ചൊക്ക വലുതാക്കി വെച്ചിട്ട് ചിക്കന് മുറിച്ചൊക്കാ ഇതൊക്കെ കഴുകി വെച്ചെന്റെ വെള്ളം ഒക്കെ ഒഴിച്ചുകഴിഞ്ഞിട്ട് നമ്മൾഏത് പാത്രത്തിലാണോ ര ണ്ടും വെക്കുന്ന ആ പാത്ര എന്ത ഞാന് ചിക്കനൊക്കെപൊരിച്ചെടുക്കും
അത് അതിനകത്ത് എന്തൊക്കെയ ആഡ് ചെയ്യുന്നെ പ്പൊരിക്ക മസാലക്കാത്ത്
നമ്മള് സാധാരണ നോർമൽ മഞ്ഞപ്പൊടിയും ഉപ്പും എന്താ ഫുഡ് കളറില്ലേ ആഹ അതും കൂട്ടി ഒന്ന് കൊറച്ച് സമയം ഒരു റസ്റ്റ് ടൈം വെച്ചിട്ട് ഒന്ന് ഒരു ഹാഫ് വേവിലെ ഒന്ന് പൊരിച്ചെടുത്താ നല്ലതാ എന്നിട്ട് പിന്നെ
അപ്പ നമ്മൾ അതിനകത്തട്ട് ഈ മാഗി ക്യൂബും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെ ഒന്നും ആഡ് ചെയ്യണ്ടെ
ആ അത് പിന്നെ വേറെ മസാല കൂട്ടുമ്പൊ
ആണല്ലേ ആ അപ്പം ഈ റെസിപ്പി ഒന്ന് പറഞ്ഞേക്കാംന്നിട്ട്
അപ്പ അത് പൊരിച്ചെടുത്തിട്ട് വേറെ പൊരിച്ച് കോരിവെക്ക പിന്നെ നമ്മള് ചോറ് വെക്കണ പാത്രല്ലേ എമ്പട്ടി ആപ്പ ചെരുവക്ക പറയില അതില് നമ്മള് ഈ മാഗിപ്പൊടി എന്താ കട്ട പിന്നെ അതിന്റെ മാഗി ന്റെ മസാല ഉണ്ടല്ലോ തക്കാളി ആ ആഹ് പിന്നെ ഇഞ്ചി വളത്തുള്ളി പച്ചമുളകും ചതച്ച ഇടുക. പച്ചമുളക് വേണെങ്കിൽ കൂട്ടം ഓപ്ഷണൽ ആണ് എന്താ ചതവ് ഇട്ടിട്ട് അതും പിന്നെ നമ്മടെ മല്ലീന്റെ ഇല സൺഫ്ലവർ ഓയിയില് നല്ല മിക്സ് ആക്കിയ മസാല മാത്രം ഒന്ന് ഇങ്ങനെ കൈയിട്ടേ മിക്സ് ആക്കുക പിന്നെ അതില് പൊരിച്ച കോഴി അതില് വെക്കുക ഫസ്റ്റ് ആയിട്ട് അ പൊരിച്ചേ കോരിയെടുത്ത കോയി വെച്ചണ്ട് നമ്മളിങ്ങനെ പരത്തി വെച്ച വെക്ക പിന്നെ അപ്പത്തിന് വേറെ അടുപ്പത്തെ ഒരു കലം വെച്ചിട്ട് അല് വെള്ളം ചൂടാക്കുക വെള്ളം ചൂടാക്കിട്ട അല് ഗ്രാമ്പൂ എന്താ കുരുമുളക് ഉണക്കനാരങ്ങ ഉപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ആ വെള്ളം ചൂടാക്കിട്ട് ആക്കി കുതിർത്തു വെച്ച അരിയില്ലേ ഇട്ടിട്ട് അരി തളച്ചെരുപ്പ പകുതി വേവാകുമ്പോ നമ്മ ഈ ചിക്കൻ വെച്ചില്ലേ ആ ചിക്കൻന്ന് കൊറച്ച് ഞാൻ കോരി വെക്കും എന്നിട്ട് കൊറച്ച് പാത്രത്തിന്റെ അടിൽ വെച്ചിട്ട്ആയിലേക് കൊറച് ചോറിട്ടിട്ട് പിന്നെ മേലെ കുറച്ച് ചിക്കൻ വെച്ചിട്ട് പിന്നെ ഈ റൈസ് ഇടും അങ്ങനെ എന്നട്ട് പിന്നെ നമ്മളരു പാത്രത്തില് എന്താ പോ കേക്കാന് ഞങ്ങൾ അഡ് അഡ് മക്കളിയത്ത കയ്യന്ന എടുക്കല് അതിനായിട്ട്ല്ലല്ലോ കടയിൽ നിന്ന് വേറെ പുകിക്കാല്ലും സാധനം വാങ്ങുവല്ലോ
കിട്ടും ആക്ക ചാർക്കോൾ കിട്ടും ഉം
കൊള അപ്പൊ അത് ഞാനേ അടു ഇല്ല ഇല്ലാ കണല് കൂരിയിട്ട് അതില് കുറച്ച് ഓയിൽ വെച്ചിട്ട് ദം ഇട്ട് ആവി പോവാതെ അടച്ചു
അയ് എത്ര നേരം വെക്കണം
അത് ഒരു അരമണിക്കൂർ ഞമ്മളെല്ലാം വേവിച്ചതാണെങ്കുണ്ടെങ്കിൽ അധിക ടൈം ഒന്ന് വ
അല്ല നമ്മള് ഇപ്പ ഈ ചി ചിക്കൻെല്ലാം ഈ പൊരിക്കുന്ന സമയത്ത് ഫുൾ കുക്ക് ചെയ്തെടുക്കണം അവ നമ്മൾ ഇത് ദമ്മ ചെയ്യുന്ന സമയത്ത് പിന്നെ തീ ഓണക്കി
കനലിൽ ച്ചാൽ മതി ചെറുതീയില്
ഓക്കെ അത് തന്നെ ചെറുതീൽ ഒരു പത്ത് മിനിറ്റ് വെക്കാം അല്ലേ
ആഹ് ആഹ് അങ്ങനെ വെച്ചാൽ മതി
ആ ആ നമ്മളിവിടെ അടുപ്പിലല്ല നമ്മള എല്ലാം ഗ്യാസിലാ ചെയ്യുന്നത് അത്
ആഹ് അപ്പൊ അടുപ്പിലാവകുമ്പോ പിന്നെ മറ്റേ ചാർക്കോൾ വാങ്ങേണ്ടി വരും പൊകക്കെടൻ ആ ഗ്യാസമല സിമ്മിൽട്ടാൽ മതി കൊറച്ചൊര മണിക്കൂർ സിമ്മിലിട്ടച്ചാൽ മതി നമ്മളാ പൊകന്റെ ടെ
മൈനോസ് എങ്ങനെ ഉണ്ടാക്കും?
മയോണൈസ് കിഴങ്ങ് കുട്ടിയുണ്ടായിരുന്നു മയോണൈസിന്റെല് കിഴങ്ങ ഒന്ന് കുക്കറിൽ വേ ഒന്നും ഇടാതെ തുള്ളി ഉപ്പ് മാത്ര ഇട്ട് വേവിച്ചെക്കും
ആഹ നന്നായിട്ട് വെവിക്കണ അല്ലേ?
ആഹ് നന്നായിട്ട് വേവിച്ചിട്ടിട്ട് പിന്നെ കിഴങ്ങും വെളുത്തുള്ളിയും എന്താ ഉപ്പ് കൊറച്ചിട്ടാ മതി അതമായോണസിൽ ഉപ്പ് കൂടും ആഹ് ആഹ് പിന്നെത് വെളുത്തുള്ളിയും കിഴങ്ങും ഉപ്പും സൺഫ്ലോർ ഓയിയിലും ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചു എന്നിട്ടതിക്ക് നമ്മുടെ മുട്ടന്റെ വെള്ളല്ലേ ആഹ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചി ട്ട് പിന്നെ അത് നമ്മള മയണേസിന്റെ ഷേപ് ഓളം ഓയല് ഒഴിച്ചിട്ട് ഇങ്ങനെ അടിച്ചാ മതി
ഓക്കേ ഓക്കേ ആഹ് ആഹ് ആഹ്
പിന്നെ മറ്റേ സോസ് തക്കാളിയും പച്ചമുളകും സവാളന്റെ ഒരു അരക്കഷ്ണവും ഇഞ്ചിയും പച്ചമുളകും മല്ലിച്ചപ്പിന്റെ ഇലയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊന്നും അത് മറ്റേ സോസും കിട്ടും
അതെങ്ങനെ വേവിക്കണോ ഇതെല്ലാം കൂടെ
ഏഹ് അല്ല അല്ല മിക്സില് ഏഹ് മിക്സില് സാധാ മിക്സിലരച്ചിട്ട് അങ്ങനെ എടുക്കാത്താ മതി
ഓഹ് കൊറച്ച് വെള്ളം കൂടി എടുത്ത് അങ്ങ് എടുത്താതിയല്ലേ
ഏഹ് വെള്ളല്ല സുർക്കൊഴിക്കാ വിനാഗിരി ആഹ് ആഹ് ആഹ് വിനാഗിരി ഒഴിച്ചിട്ട്‌ കൊർച്ച് ശകലൊഴിച്ചാ മതി തക്കാളിന്റെ പുളിയും വിനാഗിരിന്റെ പുളിയും ഒക്കെണ്ടാവുമ്പോ
ഓഹ് അതാവും അല്ലേ ഞാൻ അങ്ങനെ ട്രൈ ആക്കി ഇന്നും മോനെന്നോട് പറഞ്ഞ് എനിക്ക് മന്തി വേണോന്ന്
ആഹ് എന്നാ ഇ ഇന്ന് ഇന്ന് വരുമ്പോത് രാത്രി മന്തിയേക്കാ വരണ്
അപ്പ നമ്മള് ക്യാപ്സിക്കം ഒന്നും ആഡ് ചെയ്യണ്ടേ ഇതിനത്ത്
എന്നാ ശെരി ആയി ആഹ് ഉം ങ്ങളിഞ്ഞി എവിടുക പൊറുത്തക്ക് ഏറങ്ങണ്ടോ ങ്ങൾ പൊറത്തിരുന്ന് കരയും കക്കൂസിലിട്ട ചെറുപ്പന്നെ അവുതുക്കും ഇട